ഹലോ
ആഹ് കേൾക്ക്ണില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട് എന്തക്കെ വർത്താനം സുഖല്ലേ ഭക്ഷണം കഴിച്ചോ ആഹ് അവടെ ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കേന്നു ഞാന് അപ്പൊ അങ്ങ
പെഷ്ല്
ഇന്ന് ബിരിയാണി ഉണ്ടായിരുന്നു. അടുത്ത് കല്യാണ ഉണ്ടായിരുന്നു അപ്പൊ അത്ങ്ങനെ ക്കെ കഴിച്ച് ഇൻ കെടക്കാനിങ്ങനെ ഒരുങ്ങട്ടേന്ന് ജാർച്ച്ങ്ങനെ ഭക്ഷ ണകഴിച്ച് കഴിഞ്ഞാ പിന്നെ നമുക്ക് ബാക്കിള്ള കാര്യങ്ങളൊക്കെ ചെയ്യാലോ
ആഹ് അതെ അതെ
ഉം നേർത്തെ ഭക്ഷണം കഴിക്കണംന്നാണല്ലോ
ആഹ് അതെ ആഹ് പിന്നെ മഴണ്ടവ്ടെ?
മഴന്നില്ല ഇന്ന് ചെർതായിട്ട് രാവിലെ ഇണ്ടായ്ർന്നു പിന്നെ അങ്ങനെന്നും ഇല്ല
ഏനു
അവിടെ?
ഇവടാ രാവിലെ ചെറിയൊരു മഴ വെയിലൊക്കെണ്ടേർന്നു ഒരു പതിനൊന്നണി വരെ. അത് കഴിഞ്ഞേരം പിന്നെ മയച്ചാറലൊക്കെ തന്നേര്ന്നു ഇപ്പല്ല മ ഹ് റിബിവരെ മഴൊക്കെണ്ടേര്ന്നു. മഹ് രിബ്കഴിഞ്ഞപ്പോ മഴൊക്കെ പോയി ഉം പിന്നെ എന്തൊക്കെയാണർത്താനം. ആഹ് നല്ല മയാന്ന് പറയാല്ല എങ്കിലും മഴണ്ടേര്ന്നു.
ആഹ് എന്താ അങ്ങനെ പോണ് സുഖായിട്ട് പോണ് ന്ന്പ്പോ ഞാപർഞ്ഞിലെ വടെ കല്ല്യാണേന്നു പ്പതുവരെ വീട്ടിലൊന്നും ഇപ്പോ അമ്മള അങ്ങനെ കല്ല്യാണം വെച്ച് കണ്ടിട്ടില്ലല്ലോ ഇത് ഇവടെ വീ ട്ടിലേര്ന്നു ആഹ് ചെറിയ പരിപാടിയേര്ന്നു.
ആഹ് ആഹ്
ആഹ് ഒര് തെർക്കിലും കാര്യങ്ങള്ലും
ഞമ്മളെ ഇവടെക്കെ വീട്ട്ന്നന്നേ കല്ല്യാണം.
ആണോ?
ആഹ് ഞമ്മളെ ഇവടെക്കെ വീട്ടിലന്നെ കല്ല്യാണംണ്ടാവാറ്.
ഇവിടെയൊക്കെ ഇപ്പൊ ഓഡിറ്റോറിയത്തിലാണ്
അതെയോ
ആഹ് ആഹ്
ഉം
അപ്പങ്ങനെ കണ്ടപ്പളേ എര് പഴയത്തെ ആ ഒരു ഇത് ആഹ് ആഹ് ആഹ്
പിന്നെ രാത്രിയൊക്കെ എന്തേലും സ്പെഷലൊക്കെണ്ടാക്കോ?
ഇല്ല രാത്രി അങ്ങനെ സ്പെഷ്യൽ ഞങ്ങള അങ്ങനെ എന്താ ഒരു രാവിലെ വെക്കും ഫു ഫുഡൊക്കെ ചോറൊക്കെ അങ്ങനെ രാവിലെ ഇണ്ടാക്കും. പിന്നെ എന്തേലും വേണന്നൊണ്ടെങ്കി മാത്രേ രാത്രി ആഹ് ഇല്ലെങ്കിൽ മാത്രേണ്ടാക്കൊള്ളു അല്ല നിർബന്ധം ഒന്നൂല്ല.
ഏ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂല
സ്പെഷ്യൽ ആയിട്ടില്ല രാവിലെ ഇ ഇള്ളത് തന്നെ ഉണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ പോകും
ഏഹ്
ഉം നിങ്ങള് വേറെ രാവിലല്ലേ നമ്മള് സാധാരണ ഉച്ചക്ക് ഉണ്ടാക്കണത് ബാക്കി ഉണ്ടാവല്ലോ ആഹ് ഭക്ഷണം ആഹ് രാവിലെ ദോശയൊ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉം ആഹ് അധികം ദോശ തന്നൊയിരിക്കും ഉം അപ്പൊ അങ്ങനെയങ്ങ് ചെിപ്പോ പത്തിരി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉം
ഉം
നിങ്ങളെങ്ങനെ രാത്രി വേറെ ഭക്ഷണം ഉണ്ടാക്കുമോ
രാത്രി ചെിലപ്പോ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെന്തെണ്ടക്കും ചില സമയത്ത് ട്ടൊ എപ്പോഴുംല്ല ചില സമയത്ത് ചപ്പാത്തിയോ ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും
ഏഹ് ഏഹ് അങ്ങനെ ഉണ്ടാക്കും അരിരക്കടികൾ എന്തെലും ഉണ്ടാക്കുലെ ആഹ്
ഇപ്പൊ ഏഹ് അരിന്റെ ഭക്ഷണം പറ്റൂലല്ലോ പിന്നെ ഇകാക്കക്ക് രാത്രി ചോറ് പറ്റൂല അരിന്റെ ഭക്ഷണന്തേമാണം ഇപ്പൊ ഉണ്ടാക്കലുണ്ട് ആഹ് ഇപ്പൊ ആഹ് ഇപ്പൊ ഗ്യാസിൻ്റൊക്കെ ബുദ്ധിമുട്ടായാരെ ഇക്കാക്ക പറഞ്ഞു ഭക്ഷണമൊന്നും അങ്ങനെ രാത്രി പ്രത്യേകിച്ചൊന്നും വേണ്ട ഉച്ചക്ക് എന്താണ് ഉണ്ടാക്കുന്നത് മതി രാത്രി വേണേൽ ഉമ്മാക്ക് എന്തങ്കിലും ചപ്പാത്തി എല്ലാം വാങ്ങാന്ന് പറഞ്ഞ്
ആഹ് അപ്പൊ അങ്ങനെയും കിട്ടുവല്ലോലെ ഉം
അറപ്പൊ അങ്ങനെ ആക്കി
ഹാഫ് ആയിട്ട് കുക്ക് ചെയ്ത് വെച്ചുണ്ടാവും പിന്നെ ഒന്ന് ഇതാക്കിയാമതി ആഹ്
കുക്ക് ചെയ്തത് തന്നെ വാങ്ങും ചപ്പാത്തി തന്നെ വാങ്ങാൻ കിട്ടല്ലോ ആഹ് അങ്ങനെ അങ്ങനെ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി ഉം പിന്നെ
അല്ലെ ഓരോരുത്തർക്കും ഓരോ ഭക്ഷണാകുമ്പം അതൊരു ബുദ്ധിമുട്ടല്ലേ ടൈമും കുറെ
ചില ഇക്കാക്കക്ക് ഇകാകാന്റെ ഭാര്യ എന്തെങ്കി ഉണ്ടാക്കും തിന്നാൻ നേരത്തെ ഇക്കാക്കക്ക് ഉണ്ടായി കൊടുക്കും അങ്ങനെ ഓരോ അങ്ങനെ എല്ലാർക്കും ഉണ്ടാക്കൂല കാരണം ചോറാ എല്ലാരും വെയ്ക്കല് കടിയുണ്ടങ്കി കടിയ ഇഷ്ടം പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ നിക്കലില്ല ഇക്കാക്കക്ക് പിന്നെ ചില സമയത്ത് ചപ്പാത്തി മതി പറയും അപ്പൊ എല്ലാവർക്കും ഒന്നായിട്ട്ന്നെ ചപ്പാത്തിയാക്കും ഇല്ലെങ്കിൽ ഉമ്മാക്ക് മാത്രം ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കും ഇക്കാക്ക് കഴിക്കാൻ നേരം ആകുമ്പോ ഇത്തിരി അമ്മായി ഉണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ്
ആഹ് മറ്റേ നേരത്തെ ഉണ്ടാക്കുമ്പോ ഉണ്ടാ ക്കുന്നത് കണ്ടാ എല്ലാവർക്കും അതന്നെ കിട്ടേണ്ടി വരും
ആഹ് ഞാൻ നിങ്ങളെ ഹസ്ബൻറിനല്ലേ പറയണത്
അല്ലല്ല ആങ്ങളക്ക്
ആങ്ങളെനെ പറഞ്ഞല്ലേ ഞാൻ അങ്ങനെ വിചാരിച്ചു പിന്നെ രാവിലെ എന്താ ഉണ്ടാക്കുക
രാവിലെ ദോശ ഓട്ടട പിന്നെ എന്തെന്നാ ഏ ഉയുന്നിന്റെ ഇഡ്ലില്ലേ ആഹ അങ്ങനെ എന്തെങ്കിലുംഒക്കെ ഉണ്ടാക്കൂ. കൊഴക്കട്ട കൽത്തപ്പൊ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും.
കൊഴക്കെട്ടാന്നർഞ്ഞ എന്താ അഹ് ഇൻക്അറീലേയ്ന്നു.
ത്തിരിന്റെ മാവില്ലേ വാട്ടിപ്കൊയകുന്നേ?
ആഹ് ആഹ് ആഹ്.
എളുപ്പത്തിന് ചെലപ്പോ മടിയൊക്കെ ആയാ ചെലപ്പോ പത്തിരിക്ക് വേണ്ടി കൊഴച്ചതായ്രിക്കും അപ്പൊ മടിയൊക്കെ ആയി വേ അത് ഉരുട്ടും ഉരു കിട്ടീട്ട് ഞമ്മള് പരത്താൻ വേണ്ടി ഉർട്ടുന്ന ഉറുളല്ലേ?
ആഹ് ആഹ്
അതേ വലുപ്പത്തിലുള്ള ഉരുളെടുത്തിട്ട് അത് കുറച്ച് നീളത്തിലാക്കിട്ട് ഉർട്ടു ഭയങ്കര നീളത്തിലല്ല. തടിയും നീളവും കൂടെ ഒപ്പരയിട്ട് ചെറിയ തോതിൽ ഈ കല്ലുമ്മക്കായ ഒക്കെ കണ്ടീല്ലേ. ആഹ അതേ രീതിയിൽഒരു. കീട്ട് ആവിയിൽ വേവിക്കും നല്ല കറി പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ്. കൊച്ച കൊഴക്കട്ടക്കെ ഏ ഇതാ അരി അരച്ചിട്ടുണ്ടാക്കുമ്പളാണ്.
അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും അല്ലേ ആ.
ഹ ഗ്രൈൻഡറിലോ മിക്സിയിലോ അങ്ങനെ അരക്കും അ ഫുള്ള് നല്ലോണം. മഴപോലെ അരയാതെ ചെറിയ ഒരു ലേശം തരിതരിപ്പുള്ള രീതിയില്. ന്ന്ട്ട് ജീരകോ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാക്കിയാല് അത് ഉരുട്ടിയിട്ട്ണ്ടാക്. നല്ല ടേസ്റ്റ അപ്പാട് തിന്നാൻ തന്നെ കുറച്ച് തേങ്ങ ചെരകിയത് ഇട്ടെടുത്താല്.
ആന്നല്ലെ. ഞാൻ സംഭവം കേട്ടിന് എന്താ സംഭവംന്ന് എനിക്കറിയില്ല ട്ടോ? പിന്നെ വേറെ എന്താ പറഞ്ഞത് കൊ കൊഴക്കട്ടേ പിന്നെ അടാ. ആ അട അട ഇതുപോലെ തന്നെയാണല്ലോല്ലേ ഏകദേശോക്കെ ആവിൽ വേവിക്കും.
പത്തിരിപ്പൊടി കൊണ്ടല്ല അരി അരച്ചതോണ്ട ഉണ്ടാക്ക.
ആണോ പത്തിരി പൊടി ഇട്ത്തിട്ടല്ല.
പത്തിരിപ്പൊടി കൊണ്ട് അങ്ങനെ നന്നാവൂല.
ആഹ്
കൂടുതല് ടേസ്റ്റ് കിട്ട അരിയാണ് വെച്ച് തന്നെ പത്തിരിപ്പൊടി കൊണ്ട് നമ്മൾ ഇതുവരെ അങ്ങനെ അടണ്ടാക്കിയില്ല. ആ ഏ ഞമ്മളിപ്പോ അരി അരച്ചൊണ്ട് ഇണ്ടാക്കും. എരുള്ള അടെ ഇണ്ടാക്കുക.
എരുള്ളതോ?
ആഹ് എരു ഉള്ളത അധികവും ഉണ്ടാക്കുക.
ആ അതിലെന്തായിട മസാല ഒക്കെ ഇട.
ല ഞമ്മള ഇവിടെ ചമ്മന്തി പൊടിച്ചിട്ട് മുളക്. മുളക് പൊടി ഇട്ടിട്ട്ള്ള ചമ്മന്തി പൊടിക്കും എന്നിട്ടയ്ല് അത് ഒരു കെ ലേശം വെൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്ത്തിട്ട് അയിലേക് ലേശം ഉള്ളിയും കരിവേപു ഇട്ടൊ ഒന്ന് മൂപ്പിച്ചെ ന്നിട്ട് ഈ ചമ്മന്തി അയ്ലിട്ടിട്ട് ഒന്ന് വറുത്തെടുകും.
ആഹ്
നല്ല ടേസ്റ്റ മീൻ ഉണ്ടെങ്കി ഒന്നും കൂടെ ടേസ്റ്റ പിന്നെ മീന് എപ്പോഴും ഒന്നു ഉണ്ടാവൂലാല്ലോ അപ്പഎൾപ്പ പണിക്ക്. ങ്ങനെ ചെയ്യും മീന് മത്തിയൊക്കെ മത്തിയൊക്കെ ഉണ്ടെങ്കി മത്തി നല്ല കൊറച്ച് തോനെ എണ്ണേല് പൊരിക്ക. ന്ന്ട്ട് ആ എണ്ണേല് ഈ ഉള്ളിയൊക്കെ വാ ചമ്മന്തി അയില് ഇട്ടിട്ട് മീന് ഒന്ന് ചൂടാറിയന്ന്ശേഷം കൈയോണ്ടൊന്ന് പൊടിച്ച് എടുത്തിട്ട്. മുള്ള് പോക്കാൻ പറ്റുന്ന അത്ര പോക്കാ ചിക്കനൊക്കെ ചെയ്യ്ന്നാരി കയ്യൊണ്ടോന്ന്. നുള്ളി എടുത്ത് പൊടിച്ചിട്ട് യിലിട്ട് മിക്സ് ആക്കി നല്ല ടേസ്റ്റ് അടിപൊളി ആയിരിക്കും അടയൊക്കെ. ഉം അപ്പാട് ഉണ്ടാക്കുന്നെക്കായി ടേസ്റ്റ് അതെയോ ഞമ്മള് അതൊക്കെ എടക്കെടെക്ക് ഉണ്ടാക്കും മീന് ട്ടൂല അപ്പാട് ചമ്മന്തി പൊടിച്ചിട്ടുണ്ടാക്കും.
ആഹ് ഞമ്മളിവിടെ ശർക്കരിം തേങ്ങൊക്കെ ഇട്ടിട്ട്ണ്ടാക്കൂല്ലേ? ആഹ് അങ്ങനെയാണ് ഇവിടെക്കെ ഉണ്ടാക്കാറ് അത് നമ്മൾ അങ്ങനെ എപ്പളും ഉണ്ടാക്കണതും അല്ലേട്ടോ രാവിലെ ഒന്നും അങ്ങനെ ഉണ്ടാക്കൂല നമ്മളൊക്കെ വൈകുന്നേരൊക്കെ
ഞമ്മള് അങ്ങനെയല്ല നമ്മള് വാഴന്റെ എലേല് പര ത്തീട്ടും ഉണ്ടാക്കും അല്ലാതെ കൈയിൽ വെച്ച് ഉരുട്ടീട്ട് കൈ കൊഴക്കട്ട പറഞ്ഞില്ലേ ഞാന് അതുപോലെ കയ്യിൽ വച്ചിട്ട് പത്ത് ഏഹ് ഉരുള എടുത്തിട്ട് അമർത്തി കൊടുക്കും
ആഹ് എന്നിട്ട് പിന്നെ നമ്മള് ഇഡ്ലി കുക്കറിലോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ആവീല് ഇട്ടിട്ട് വേവിപ്പി വേവി
തട്ടിന്റെ പുറമെ ഒരു അരിപ്പ പോലത്തെ സാധനവും കിട്ടു ട്ടോല്ലോ ആ അയ്ൽ ഇട്ടിട്ട് വേവിക്കും ആവീലാക്കീട്ട് ഒന്നായിട്ട് ഇട്ടിട്ട് പുഴങ്ങി എടുക്കും ആവീല് നല്ല ടേസ്റ്റ് ആണത്
ആഹ് പക്ഷെ ഇത് ഞാൻ കൊറേ ആയ്റ്റ് ഇപ്പൊങ്ങൾ പറഞ്ഞപ്പോ അതായിട്ട് കേൾക്കാട്ടോ ഇങ്ങനെ പൊതുവെ ഇണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്ല്ലേ
ഏഹ് ദൂരെയൊക്കെ പോവാണ്ടെങ്കിലൊക്കെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരും രാവിലെയൊക്കെ കഴിക്കാൻ വേണ്ടിട്ടൊക്കെ എന്റെ ഉമ്മന്റെ പൊര കുറച്ച് ദൂരെയാ ഒരുപാട് ദൂരെയാ അപ്പോ ഞങ്ങള് ഇവിടുന്ന് പോവുന്നുണ്ടെങ്കിൽ ചിലപ്പോ കാസർഗോഡാണ് കാസർഗോഡ്ന്നും പോണം കർണാടകയിലൊക്ക എത്തണം അപ്പൊ അങ്ങോട്ട് പോവ്ന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് ആഹ് അപ്പൊ അങ്ങോട്ട് പോവുന്നുണ്ടെങ്കിൽ ഞങ്ങള് ഇവിടുന്ന് സുബ്ഹിക്ക് ഒരു സുബ്ഹിനിസ്കാരത്തിന്റ മുന്നക്കെ ചെലപ്പം പോകും കാറിലൊക്കെ പോവാണെങ്കിൽ അത്ര രാവിലെ എറങ്ങി പോവും ഇല്ലെങ്കിൽ ട്രെയിനില പോകുന്നുണ്ടെങ്കില് ഔ ട്രെയിൻ സമയം കണക്കാക്കി അത്രീം പൊലച്ചക്ക്‌ എണീച്ചു പോവും അപ്പൊ രാത്രി തന്നെ ഉമ്മ ഇതൊക്കെ റെഡി ആക്കി വക്കും ഞമ്മളും കൂടി കൊടുക്കും എന്നിട്ട് അടയാക്കിയിട്ട് വേവിച്ചവടെ വെക്കും രാവിലെ ആവൂമ്പോത്തിന് ചൂടണി കവറിലോ പാത്ര ത്രത്തിലാക്കീട്ട് കൊണ്ടോവും വണ്ടി കഴിക്കും ആഹ് പുറത്തു നിന്ന് വാങ്ങേണ്ട ആവശ്യന്നൂല്ല അത് കഴിക്കും
ആഹ് പക്ഷെ എന്താറിയോ ഇതൊക്കെ ഉണ്ടാക്കണെങ്കിൽ രാവിലെ ഒക്കെ നമ്മൾ ഉണ്ടാക്കണെങ്കിൽ ഒരുപാട് ടൈം വേണ്ടി വരൂലേ ഈ വർക്കിനൊക്കെ പോണ ആൾക്കാരൊക്കെ
ഉമ്മാ ഉമ്മ പറയും ഞമ്മക്ക് ഇന്ന് അട ഉണ്ടാക്കാം അപ്പൊ ഞാങ്ങനെ ഇപ്പളാണേച്ചാ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇപ്പ പറയാണ് അട ഉണ്ടാക്കല് രാവിലെ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് പിന്നെ ഞങ്ങക്കിവിടെ തിരക്കുള്ളോലൊന്നും ഇല്ല
ആഹ് ആഹ് അപ്പൊ പിന്നെ പ്രശ്നണ്ടാവൂലാ അല്ലെ
കുട്ട്യാള് രാവിലെ ആവുമ്പോ ഭക്ഷണ ഒക്കെ ആകുന്നേന് ഓല്ക്ക്‌ തന്നെ ഓല്ക്ക് സ്കൂൾ പോണം രണ്ടാള് ഇപ്പോ അനിയത്തിയാള് ഓൽക്കൊര് ഏയ് മണി എട്ട് മണി ആവൂമ്പത്തിന് ഓൽക്ക്‌ പോണം ആ സമയത്ത് നമ്മള് ഭക്ഷണം ഉണ്ടാക്കാന് തുടങ്ങയിട്ട് പോലും ഉണ്ടാവില്ല പിന്നെ അങ്ങള ചെലപ്പോ ഏഹ് പൊലച്ചക്ക്‌ പോകും ആറ് മണിയൊക്കെ ആവുമ്പോ ത്തിന് പോവും പിന്നാന്നുണ്ടെങ്കില് ആഹ് ചായ അന്നേരം പോ ര വ ആങ്ങളന്റെ ഓള് എണീച്ച്ട്ട് എന്തേ ഉണ്ടാക്കി കൊടുക്കും അല്ലേ ഉമ്മ ഉണ്ടാക്കും ഓന് ഒഴിവില്ല പിന്നെ ആരും തിരക്കി പോവില്ല ഇപ്പ എങ്ങനെ ആയാലും ഒരു പത്ത് പത്ത്മണിയൊക്കെ ആവും എണീക്കണങ്കിൽ അല്ല എണീക്കല എണീക്കും പക്ഷെ ഭക്ഷണം കഴിക്കണെങ്കിൽ ഒരു പത്തുമണിയൊക്കെ ആവും
ക്കെ ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ ആഹ് ഓക്കെ ആഹ് ഓക്കെ